ഹലോ
ആ ഹലോ
ഹലോ
ആ ഹലോ കേക്ക്ന്ന്ണ്ടല്ലോ
ഹലോ
ആ കേക്കുന്നുണ്ട് ട്ടോ
ആ കേൾക്ക്ണ്ട് ഹായ് ജാസ്മിൻ എന്തൊക്കെയ വിശേഷം ആ സുഖമായിട്ട ഞാൻ ഞ് ഞങ്ങള് നാളെ അവിടെ കൊ ച്ചിക്ക് വരുന്നുണ്ട്
ആണ എപ്പഴാ എത്തണ്
അത് ഞങ്ങള് രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോ വരും ഞങ്ങള് ബോട്ട് എട്ട് വഴിയ വന്നത് എന്താണ് അവിടെ കുരിയച്ചന്റെ നട ഇല്ലേ മട്ടാഞ്ചേരി ആ അപ്പൊ അവിടെ വരുന്ന അപ്പൊ ഞങ്ങ എറണാകളത്തന്ന് ബസ് കേറി ഇങ്ങനെ ബോട്ട് വഴി അവിടെ കൊച്ചിക്ക് വരാൻ വേണ്ടീട്ട് ആ അപ്പൊ അവിടെ വരും ഞങ്ങ ള് ന്നാ ഇപ്പൊ ഞപ്പ ഞങ്ങള്ൾ കൊറച്ചു പേരുണ്ട് എന്റെ അമ്മേടെ വീട്ടീന്നും ഹസ്ബൻറ് വീട്ടീ ന്നൊക്കെ ഞങ്ങള് എല്ലാരൂടെ വര്ണത് ആ അപ്പൊ ഞങ്ങളത് കഴി പ്പ ഇന്നത്തെ ദിവസം പുറത്തുനല്ല നാളത്തെ ദിവസം പുറത്തുന്ന് ഫുഡ്ക്കെ കഴിക്കണേ അപ്പ അവിടെ നല്ല ഹോ ണ്ടലോ അങ്ങനെ എന്തെലുക്കെ ഇണ്ടോ
ആയിം ഇവിടെ നമ്മള് മട്ടാഞ്ചേരി പോയി തിരിച്ച് വര്ണ വഴി നോ കുമ്പിടിന് പറഞ്ഞൊരു സ്ഥലഒണ്ടേ
ആണോ
അപ്പ അവിടെ ഒരു മെറീനാ മാളെന്ന് പറഞ്ഞോരു മാളുണ്ട് അതിന്റെ തൊട്ട് പുറയിലായിട്ട് സാൾട്ട് റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞരു റെസ്റ്റോറന്റ് ഉണ്ട് അപ്പൊ അവിടെ നല്ല ഫുടൊക്കെ കിട്ടും
സാൾട്ട് ആണോ എന്നിട്ട് മെറീന മോ അല്ലേ
ആ മെറീനമോള്
ആ പിന്നെ ഇത് അത് ഒരുപാട് ദൂരം പോണോ എങ്ങനെ ബസ് കയറിയോ ഓട്ടോ കറിയോ എങ്ങനെവേണ എങ്ങനെ വെ
എങ്ങനെ വേണങ്കിലും പോവാ ഈ ഊബറിന് വേണെങ്കി ഊബറിന് പോവാ മട്ടാഞ്ചേരിന്ന് ഇച്ചിരി ദൂരം ഉണ്ട് തോപ്പുമമ്പടിയിലേക്ക്
ആണല്ലേ
തിരിച്ച വര്ണ വഴിയായാലും കേറാം അതിന്റെ തൊട്ടടുത്ത് തന്നെ എടാ ഒരു പള്ളിയിണ്ട് സെൻ സെബാസ്റ്റ്യൻസ് ആ സ്‌കൂളുണ്ടെ
ആഹ് ആഹ് ആഹ്
കൊച്ചുപള്ളി
ആഗോ കൊച്ചുപള്ളി അല്ല നമുക്ക് അതായത് ഞങ്ങള് ബോട്ടിന് വന്നിട്ടെ തിരിച്ചു പോകുമ്പോ എറണാകുളം വഴിന്ന് പാർക്കൊക്കെ കറങ്ങി പോകാൻ വേണ്ടിട്ടാ അപ്പൊ ഇപ്പ ഈ ജാസ് ഞാൻ പറഞ്ഞ സ്ഥലത്തുനിന്ന് നമുക്ക് എറണാകുളത്തേക്ക് പോകാൻ പ ടു
ആഹ് പോവാൻ പറ്റും
ആ എറണാകുളതെക്ക് പോണത്
എറണാകുത്തും ഇപ്പൊ കൊറെ വഴികളോണ്ട് പുതിയ പാലോം പഴയ പാലോംന്ന് പറഞ് കൊറെ ണ്ട് അപ്പ പുതിയ പലത്തികൂടി പോണങ്കി അങ്ങനെ പോവാ അല്ലെങ്കില് പുതിയ പാലത്തേക്ക് അങ്ങനെ ബസ് ഒന്നും പോകലും തോണ്
ആണല്ലേ ആ ബസ് പോകണറൂട്ട് ആ വഴി തന്നെ ബസ്സി പോവാം
ആ വേറെ രണ്ട് വഴികളുണ്ട് അപ്പൊ അതിലെകൂടി ബസിലും പോകാം
ആഹ അപ്പൊ അങ്ങനെ ചെയ്യാഅപ്പൊ ഞങ്ങൾ അവിടെ ഇറങ്ങാ തോപ്പും പടിയല്ലേ അവിടെ എന്താ എന്തൊക്കെ ഫുഡാണ് അവിടുത്തെ എന്താ മെയിൻ നിങ്ങളടെ കൊച്ചിടെ
ഇപ്പോ മന്തി ബിരിയാണി അങ്ങനത്തെ കുറ ഐറ്റംസ് ആ ഫ്രഷ് ജ്യൂസ് ഷെയ്ക്സ് അങ്ങനെയൊക്കെ ഉണ്ട്
ആണോ എല്ലാം കിട്ടും ഒരു സ്ഥലത്ത് തന്നെ
ആകിട്ടും കിട്ടും പിന്നെ ഈ വെറൈറ്റി
അതാ ചോദിആഹ അപ്പൊ അങ്ങനെ വരാട്
ആഹ് ആഹ് ഈ ഇതൊക്കെ എന്താ പുതിയ ഒറക്കെ എന്തൊക്കെ ഉണ്ടല്ലോ കുണാഫി
ആഹ് കുനഫാ അത് അവിടെ എറങ്ങീട്ടില്ല തോന്ന്ണ്
ആണല്ലേ
ഉം
അല്ല അതെയക്കാ ആഹ് എന്ത് വെറൈറ്റി ഒക്കെ ഉണ്ടോ അവിടെ
ആഹ് വെറൈറ്റി ഫ്രൈഡ് ഐസ്ക്രീം ഇല്ലേ
ആഹ് ഫ്രൈഡ് ഐസ്ക്രീം
ആഹ് ഫ്രൈഡേയ്സ് ആഹ് അതൊക്കെയ ഉണ്ട്
ആണോ അപ്പൊ ഞങ്ങൾ അവിടെ വരാ അത് ഞങ്ങൾ ഒരുപാട് പേരുണ്ട് അപ്പോ ഓരോരുത്തർക്കും ഓരോ നമുക്ക് ഒരാൾക്കും ഇഷ്ടപ്പെടുന്നായിരിക്കില്ല മറ്റുള്ളവർക്കും ഇഷ്ട
ആണോ അപ്പൊ സ്റ്റേ ചെയ്യാൻ വേണ്ടി ഹോട്ടൽ എടക്കാനാണോ തീരുമാനം
അല്ല ഞങ്ങൾ എന്തായാലും വരണം ഞങ്ങക്കൊരു കല്യാണം ഉണ്ട് എപ്പയല്ല അട അടുത്തായിച്ച അത് കൊച്ചി തന്നെയാണ് അപ്പ ഞങ്ങളിങ്ങനെ സ്റ്റേ ചെയ്യാൻ നോക്കലുണ്ട് അപ്പൊ ഇങ്ങനെ അന്റെ ഹസ്ബൻ്റ് ഓൺലൈൻ വഴി നോക്കി ഏഹ് അപ്പൊ കൊറ അപ്പൊ ചിലതൊന്നും ഒരു സുഖല്ല പിന്നെ നമുക്ക് എന്താ പറയാ പ പിന്നെ പരിചയത്തിൽ എടുക്കണായിരിക്കും നല്ലത് ന്ന് പറയണ് കാരണം നമ്മളിങ്ങനെ കൊറച്ച് ഇങ്ങോട്ടെ കൊച്ചി സൈഡിലോട്ട് ഇങ്ങനെ വന്നല്ലേ സ്റ്റേ ചെയ്യാനൊക്കെ ആയിട്ട് വര്നല്ലേ അതാ ചോയിച്ചെ എന്താ നിങ്ങടെ പാര്യത്തി ഇത് ഹോട്ടല്
ആഹ് ചേതിലും വേറെ ആ അവിടെ തോപ്പുംപടി ഞാൻ പറഞ്ഞില്ലേ ഈ സോൾട്ട് റെസ്റ്റോറന് അതിന്റെ തൊട്ടിപ്പുറത്തെന്നെ ഒരു പള്ളിണ്ടന്നു പറഞ്ഞില്ലേ ആഹ് പള്ളിയുടെ കുറച്ച അടുത്ത് തന്നായിട്ട് ഒരു ഹോട്ടലൊക്കെ ഇണ്ട് ആഹ് സീഗേറ്റ് അങ്ങനെക്കെ നല്ല പേര് അവിടെവച്ച് നമുക്ക് പരിപാടിക്കെ നടത്താം ഹലോ അഹ് കേക്കണൊണ്ടോ ഹലോ
ഓ
ഹലോ
ആഹ് കേക്കവോ റേയ്ഞ്ച് കട്ടായി പോണ് മഴയായത് കൊണ്ടാരിക്കുട. മഴയാ ഭയങ്കര ആഹ് അന്നിട്ട്
ആഹ് സീഗേറ്റ് റ്റെന്ന് പറഞ്ഞഹോട്ടല്. അപ്പൊ അവിടെ തന്നെ പരിപാടി നടത്ത ത്താ. ആഹ് ആ പറഞ്ഞോ.
ആ കേക്കണില്ല റേഞ്ചള്ളോടത്തുക്ക് ഞാൻ റേഞ്ചില ആ അന്നിട്ട്
ആ അപ്പ ഈ പറഞ്ഞ ഹോട്ടലിന്റവിടെത്തന്നെ പരിപാടിക്കെ നടത്താൻ പറ്റും ഒരുറാവശ്യം ട്ട് പോയിട്ടുണ്ടേയാവോ? അവിടുത്തെ ഫുഡ്‌ക്കെ അടിപൊളിയാണ് നമ്മക്ക് പറഞ്ഞ ചെലപ്പോ അവിടുന്ന് തന്നെ അവരു സെറ്റ് റ്റ് ചെയ്തരും ബൊഫെയും എല്ലാക്കെ ഉണ്ട്.
ആണല്ലേ ആ അങ്ങനെയൊണ്ട് ഞങ്ങള് ഇവിടെറിയോ കൊച്ചീന്നന്നെ എന്തൊ പനയപ്പിള്ളി അങ്ങനെ ഒരു സ്ഥലത്താണ് ഞങ്ങക്ക് കല്യാണം. അടുത്താഴ്ചയാണ് അബാ ഇവിടെന്ന് ഞങ്ങളിപ്പ എല്ലാരും കൂടി വരണല്ലോ ഈ പറഞ്ഞ ഇപ്പ ഇങ്ങ ഇങ്ങള് നാളെ വരുന്ന ടീമുതന്നെ ആ അടുത്താഴ്ചേ ഇവിടെ തന്നെ വരണം.
ആണ്ല്ലേ ആ ആ
വര പേര് നേരത്തെ ഞങ്ങടെ ബന്ധുവിന്റെ അടുത്ത ബന്ധുവിന്റെയാ അപ്പൊ എല്ലാരും കൂടി പോകണ്ടല്ലോ. അ ബുദ്ധിമുട്ടായി അപ്പ ഞങ്ങള് വടെ അവര് എടുത്തുതരാന്ന് പറഞ്ഞ് ഹോട്ടല്, പിന്നെ വേണ്ടപ്പതവരടെ കയ്യിന്ന് കൈ പൈസ മൊടക്കല്ലേ? അപ്പൊ എന്തായാലും കല്ല്യാണ ചിലവ് അപ്പ ഞങ്ങളോർ ത്ത് ഞങ്ങള് റൂമെടുത്ത് താമസിച്ചോളാംന്ന് പറഞ്ഞവരോട്.
ആ
ആ അപ്പൊ അതിന് വേണ്ടിട്ട് ഞങ്ങള് റൂം അന്വേഷിപ്പ ഈ മറ്റേ ഗോബിബോ ന്നൊക്കെ പറഞ്ഞൊരാപ്പ്ണ്ട്. ആ അപ്പ ഗ്വായിബിബോ അതന്നെ അപ്പൊ അതിലൊക്കെ നോക്കി നോക്കിയപ്പൊ കൊഴപ്പല്ലട്ടോ അത്യാവശ്യം അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റിലൊക്കെണ്ട് അപ്പൊ അതിന്റെ അടുത്തായിട്ടാണ് നോക്കണത് നമുക്ക് അതായത് അവിടന്ന് കൊറച്ചടുത്ത് ഒരു ഓട്ടോയ്ക്ക് പോകാനുള്ള ദൂരം വെച്ചിട്ട് ഞങ്ങള് നോക്കണത്. ആ അപ്പങ്ങനെ നോക്കണം പിന്നെ നല്ല നമുക്കൊരു ഏ എ ഒരു രണ്ട് രണ്ടു ദിവസത്തേക്ക് മതി രണ്ടര ദിവസത്തേക്ക്
ഉം
അപ്പൊ ഇവിടെ നിന്ന് തന്നെ കൊച്ചിയെക്കെ ഒന്ന് കറങ്ങണം അവിടെ ബീച്ചൊക്കെ പോണം അങ്ങനെ കല്ല്യാണം മാത്രല്ല അതിന്റെ കൂട്ടത്തില് ആ അതെ കറക് അപ്പൊ ഞങ്ങ അങ്ങനെ ഉദ്ദേശിച്ചിട്ടാ അപ്പൊ ഈ ബീച്ചിന്റെ സൈഡിൽ തന്നെ കൊറേ ഇത് ഇത്ണ്ട്ന്ന് പറഞ്ഞ ഹോം സ്‌റ്റേ റ്റേ പോലക്കെ ആ ആ അപ്പ അവിടെ നോക്കിയപ്പോ ഏ എന്നോട് ഹസ്ബന്റ് പറഞ്ഞു നമുക്ക് അവിടെ നോക്കാം അപ്പൊ അവിടെയാവുമ്പോ രാത്രിനമുക്ക് പുറത്തോട്ടൊക്കെ ഇറങ്ങാം ആ ബീച്ചിന്റെ അടുത്തതന്നെയാണ് ഈ സ്ഥലം എന്ന് പറഞ്ഞത് പനയപ്പല്ലിന്ന് പറഞ്ഞൊരു സ്ഥലവാ ആ അപ്പാം അവിടുന്ന് കുറച്ചേ ഉള്ളൂ നമുക്കൊരു ഊബർ പിടിച്ച് പോകാവുന്ന ദൂരേ ഒള്ളൂ എന്നൊക്കെ പറഞ്ഞു നൂറ് രൂപയ്ക്ക് ഉള്ളിലേ വരുള്ളൂന്ന് അപ് അപ്പൊ അങ്ങനെ നോക്കാന്ന് പറഞ്ഞു അപ്പോ അവിടെയുമ്പോ ബീച്ചിന്റെ സൈഡ്മാണല്ലോ നമുക്ക് ബീച്ച് ഒക്കെ കാണാൻ പോകാം അടുത്ത തന്നെയാണ് ബീച്ച് പറഞ്ഞ് എല്ലാരും കൂടി അപ്പൊ അങ്ങനെ പ്ലാൻ ചെയ്തിരിക്കണേണ്
ഉം
ആ അപ്പ അങ്ങനെ കല്യാണം അപ്പ ഞങ്ങക്ക് ഇപ്പ ഞങ്ങ ഓർത്ത് മഴയൊക്കെ ആയിരിക്കും അപ്പൊ ഇപ്പൊ ഇടക്കൊക്കെ അവിടെ വെയിലും ഉണ്ടന്ന് പറയുന്നുണ്ട്
ആ ഇപ്പ ഇപ്പൊ ഒരു വെയിലൊക്കെ ഉണ്ട് ഇപ്പൊ മഴയില്ല ഇത് രാത്രിയും എങ്ങനെയായിരിക്കൊന്നും അറിയില്ല
ശെരി അത് ഞങ്ങള് നീട്ടി വെച്ചതാ അപ്പീ ഈ കല്യാണം കഴിക്കാൻ പോകുന്ന ആ കുട്ടിയുടെ കല്യാണം കഴിക്കുന്ന ചെക്കന് ദൂരെ ജോലിയാ അപ്പൊ അത് വന്ന നോക്കി വെച്ചിട്ടാ ഡേറ്റ് റ്റി നോക്കിയത് അപ്പ വന്നപ്പോ ഇതാണ് നുക്ക് സമയം അപ്പൊ അത് വൈകി പോയി വൈകിന്ന് വെച്ചാൽ മഴ നമുക്ക് ഈ സമയത്തൊക്കെ നമുക്ക് മഴയാണല്ലോ
ഉം ഉം
കല്യാണം മഴ അപ്പ ഇല്ല അവര് വലിയൊരു എ സി ഹോൾ എന്താ എടുത്തേക്കണത് പൊറത്തോട്ടൊന്നും പോണ്ട നമുക്ക് അകത്ത് തന്നെ ഇതാകാം അവിടുന്ന് ആ റൂമീന്ന് ഒന്ന് എത്തിപ്പെടേണ്ട ദൂരം മാത്രേ ഉള്ളൂ അപ്പൊ ആ റെഡി ആയിട്ട് ചെല്ലാംന്ന് പറഞ്ഞ അപ്പ അടുത്ത് തന്നെ നോക്കി ഞങ്ങള്
ആ
ആ പിന്ന നല്ല ഫുഡ് കിട്ടണ സ്ഥലം സോൾട്ട് റസ്- സ്റ്റോറന്റല്ലേ ആ നോക്കാൻ അവിടന്ന് ഞങ്ങളൊന്ന് വരണം എന്തായാലും രണ്ട് ദിവസം ഞങ്ങൾ ഉണ്ടാവും അപ്പ ഇവിടെന്ന് നാളെ കഴിച്ചിട്ട് ഇഷ്ടപ്പെടണങ്കിൽ ഞങ്ങക്ക് ഇടക്ക് വരാല്ലോ അപ്പൊ അവിടെ വരാം ഫുഡാക്കെ കഴിക്കാൻ ആ അതെനിക്കിഷ്ടപ്പെട്ട് ഉം പിന്നെ എന്താ അവിടെ പിന്നെ നിങ്ങളടെ എന്താ കൊച്ചിയില വെറൈറ്റി വേറെ അവിടെ ബീച്ച് സൈഡില ഒന്നും അങ്ങന ഫുഡ് കിട്ടുന്ന സ്ഥലമൊന്നുമില്ലേ
ബീച്ച് സൈഡില് ആ കൊറെ റെസ്റ്റോറന്റ് ഒക്കെ ഉണ്ട് ഇതുപോലെ ഇറ്റാലിയൻ റെസ്റ്റോറന്റ് ക്കെണ്ട്
ആഹാ പിന്നെ നിങ്ങടെ അവിടെയണ ഈ ഇപ്പൊ തോപ്പുംപടിന്ന് പറഞ്ഞ സ്ഥലല്ലേ എന്താണ് ഒരു പാസ്സ്‌വേ ഉണ്ട് അവിടെ അവിടെ തന്നെ ഇങ്ങനെ റൂഫ് ടോപ്പിലൊക്കെ ഇരുന്ന ഫുഡൊക്കെ കഴിക്കാൻ പ
ആ അവിടെ നമ്മൾ ഈ എറണാകുളത്തേക്ക് പോണ റൂട്ടില്ലേ ഈ റെയിൽവേ സ്റ്റേഷൻ സൗത്ത്
അയ്യോ എനിക്ക് അങ്ങനെ പറഞ്ഞറിയില്ല ഞാന് അതായത് ഈ തോപ്പുംമ്പടി പാലം എന്നൊക്കെ പറയണത്
ആ തൊപ്പുംപടി പാലം നമ്മൾ ഇറങ്ങുമ്പാ തൊ ഡ് സൈഡിൽ തന്നെ വോക്ക് അറ്റം വരെ
ആണല്ലേ അപ്പൊ അവിടുന്ന് കൊറേ പോണോ ആണല്ലേ അത് നല്ല ഭംഗിയ ചിലരൊക്കെ ഇങ്ങനെ മറ്റേ ഈ റൂഫ്‌റ്റോപ്പിലെ ഏറ്റവും മോളിൽപോയി റൂഫ്ടോപ്പില്ലേ അവിടെ മറ്റേ ഇതൊന്നുമല്ല റൂഫ്ന്നുമല്ല ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കണ അവിടെ പോയിരുന്ന് ഭക്ഷണം കഴിക്കണം അതിന്റെറെ ഒരു അപ്പൊ ഇറ്റാലിയൻ പാസ്ത അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ അങ്ങനത്തെ ഐറ്റം ഒക്കെ കിട്ടുന്നു ആഹ് അത് കൊള്ളാം അപ്പൊ അവിടെ ഒന്ന് പോണം അപ്പൊ ഈ പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് ഇപ്പൊ ഈ സോൾട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ തന്നെയാണ് ഇത് ഇരിക്കണത്
ആ സോൾട്ട്ന്ന് പറയുമ്പോ നമ്മള് അവിടെ പാലം ഏറെ കഴിഞ്ഞിട്ടാണ് വാക്ക്വേന്ന് പറുന്നത് പാല ഇറങ്ങണതിന് മുമ്പ് കുറ പക്ഷെ അങ്ങട്ട് പോകണം തൂപ്പുംപടിയിലേക്ക് പോകണാണ് സാൾട്ട്
ആണല്ലേ ഓ അപ്പൊ അതത് കൊറച്ച് അങ്ങട്ട് തിരിഞ്ഞു പോണം
അതെ തിരിഞ്ഞു പോ ആ പിന്നെ ഈ കാറിനും ഊബറിനൊക്കെ പോയാല് കുഴപ്പുല്ല
ആണല്ലേ ആ ഞങ്ങൾ യൂബറിന ആയിരിക്കും വന്നത് കാരണം എന്തായാലും തിരിച്ചു വരുമ്പോൾ ഇന്നിപ്പോ ഞങ്ങൾ എല്ലാത്തിരും അംഗസംഖ്യ കൂടുലുള്ളതത് കൊണ്ട് ഞങ്ങള്ബസ്സിന് വന്നിട്ട് അവിടെന്ന് ബോട്ടിൽ വന്ന് പിന്നെ ബസ്സിന് പോകന്ന് ഓർ പിന്നെയ വരുമ്പോത്തന്ന എല്ലാവും അവരോരോ വണ്ടി ആയിരിക്കും വന്നത് അടുത്തഴ്ച വരുമ്പോ
ആ ഓക്കെ
അപ്പൊ കാറിനായി രിക്കും വന്നത് അപ്പൊ നമുക്ക് ഓക്കെ അപ്പ നമുക്ക് ഈ ലൊക്കേഷനൊക്കെ ഇട്ട് ആ ലൊക്കേഷൻ നോക്കിയ കിട്ടോ ഇന്റെ പേരൊക്കെ അടിച്ചു കൊടുത്ത അതെ അല്ലെ ആ അപ്പൊ ലൊക്കേഷൻ പോകാലാ ചുമ്മാഇ വിടെവന്നിട്ട് എറണകുളം വന്ന് അടാ എനിക്കൊരു കോള് വര്‌ന്ണ്ട് ഞാൻ ഞാൻ വിളിക്കട്ടാ
ഹ് ശരി